സബ്മിറ്റ് ആയി അങ്ങനെണ്ടായത്. രണ്ട മൂന്നെണ്ണായിപ്പോ ഇണ്ട്.
ഹലോ ഹലോ
ഹലോ
ഹലോ
കേക്കണില്ലേ?
ആഹ് ഓടെ ജ്ജ് എത്ര നേരായി.
അറിയില്ലടാ അത് അറീണില്ല. അല് ചെറിയൊരു ബ്ലററ എന്തോ വരണ്ണ്ട്. എന്ത പാട്. സുഖമല്ലേ. ഇജ്ജവടള്ളെ?
ഏ
ഇജോവിടെ ഉള്ളത്?
ഞാ യൂ പി ല്.
ഇജജവടൊള്ളത്?
യൂ പി, യൂ പി.
യു പി യിലവിടെ?
യു പി ൽ ശ്യമലി സഹാറപ്പൂർ.
ഏ ഞമ്മള ഇവിടെ വെസ്റ്റ്‌ ബംഗാളിലുണ്ട്. ജ്ജ് ഫ്രീയാമ്പോ വിളിക്ക്.
ഉം ഉം എവിടെ ബസ്റ്റ് ആ ബസ്റ്റ് ബംഗാള ഇൻകറിയ. ഇജ്ജ് റീലോക്കെ നമ്മള് കണ്ടട്.
ഏ
എടുത്ത് പോകണ റീല്.
അത
ആൻറഫെലനും ഉണ്ടന് വാരിസും. സായിനൊക്കെ ഉം
യയ്യോ ഇതവടെത്തിക്കണോ ന്ന്ട്ട് യെന്താ ഫുഡൊക്കെന്താ ഇന്ന് ഫുഡായിച്ചോ ഉചക്ക്
ആ ഇന്ന് ബിരിയാണിണ്ടാവ വന്നിട്ടാദ്യായിട്ട് ഒരു നല്ല ബിരിയാണി കിട്ടി. ഇത്രയും ദിവസത്തിൻ്റെടേല്.
ജ്ണ്ടാകലില്ലാ?
ഏഹ്
അതുക്ക വെറുതെ
സ്കൂള്ല് സ്കൂള്.
ഏ ഞാ വ്ടെ ആർ പി സിന്റെ അസിസ്റ്റന്റാടാ നമ്മൾ ഒറ്റക്ക് വെച്ച്ണ്ടാക്കണം.
ഓ
ഞാൻ പോയ ചോറ് തീമെച്ചിട്ടുള്ളൂ കൂട്ടാനൊന്നും ണ്ടാക്കീട്ടില്ല.
എന്താ ജെ ജൊറ്റക്ക.
ആഹ് മറ്റേ ചെങ്ങായിപ്പോ വേറെ സ്ഥലത്ത് പൊയിക്ക ആർ പി സി ഇപ ഞാൻ ഒറ്റക്ക.
ഔ
ഞമ്മടെ സൗകര്യമനുസരിച്ച് പിന്നെ പ്രത്യേകതേനെച്ചാലേ? ഓന്റെ പെരേന്ന് കണ്ടമാനം മാങ്ങ കൊടുക്ക്ന്ന്
ആഹ് ആഹ്
ബ്രേക്ക്ഫാസ്റ്റത് നാസ്ത്താത് ഹ്ഹ് വെച്ച്ണ്ടാക്കാ മടിയാണൊ. അന്നാമാങ്ങാ തിന്നാ ഹൊ എന്ത് ടേസ്റ്റ്ള്ള മാങ്ങാ റിയോ?
മാങ്ങേപ്പടെപിന്നെ മാങ്ങ ഫുള്ള് മുമ്പ്തന്നെ മാങ്ങത്തോട്ടാ ഇപ്പൊ മാങ മാങ്ങഹ് ന്റെ. വല്യ തോട്ടാണേ.
ഞാൻ ജംഷിനെ പറഞ്ഞ്ങ്ങനെ പൂതി കേറ്റലാണ്.
പൗത്ത്ങ്ങനെ ദാവന്നേ ഒള്ളൂ അതാണേ ഇങ്ങനെ കയ്ഞ്ഞിട്ട് പോണം.
ഇബടെ കയ്ഞ്ഞല്ലോ ബടെ മാങ്ങാ സീസൺ കഴിഞ്ഞ്.
ഏ ഇവ്ടെ തൊടങ്ങണൊള്ളൂ മീൻസ്.
വെസ്റ്റ് ബംഗാള്ല് വെസ്റ്റ് ബംഗാളില് ഏറ്റവും കൂടുതല് മാങ്ങ മാങ്ങ ഉല്പാദിപ്പിക്ക്ണ ജില്ലയാണ് മാൽഡാറയണ ജില്ല അവിടെയാണ് ഈ ചെങ്ങായിന്റെ പെര.
ഏഹ്
ഇപ്പോ മാൽഡാ മാങ്ങ പറഞ്ഞ്കാണ്ട് എന്തോ ഫുജീരിയോ അങ്ങനെന്തോര് സ്പെഷ്യൽ മാങ്ങേണ്ട്. അതാണ് ആ വല്യ മാങ്ങ. അപ്പോ പലവിധ മാങ്ങകളുമായിട്ട്. ങ്ങനെ ജീവിച്ചു പോകുന്നു മാങ്ങകൾക്കിടയിലൂടെ. ഇവിടെ ഫ്രണ്ടിലൊക്കെണ്ട് പക്ഷെ. ഇതൊന്നും ഞമ്മൾതല്ലാതോണ്ടെ ഞമ്ക്ക് എടുക്കാൻ പറ്റുല ഞാപ്പ ഇവിടൊര് ഒരു.
ആ ഞമ്മള് എടുക്കാറഞ്ഞാല്. ഇബ്ടുത്തെ സെക്യൂരിറ്റിക്ക് ഇതിന്റെ ഒരു തോട്ടംണ്ട് സബർജെല്ലി മാങ്ങേടെ? അപ്പയാളോട് പോകും സംസാരിക്കും. ക്കു ങ്ങനെങ്ങ് സോപ്പിടും അപ്പോ കൊറച്ച് മാങ്ങ കൊണ്ടന്നെരും അങ്ങനെയൊക്കെ. പിന്നെ മുമ്പില് ഒന്ന്ണ്ട് അവർക്കും. ഓര് പറിക്ക്ണ നേരാമ്പോ പോയോക്കണം ഒരട്ടം പോയിനി അപ്പ പറിച്ചാനൊന്നായില്ല.
ഉം അവിടെ ഏതൊക്കെയ ടൈപ്പ്ള്ളേ അവിടെ ഏതൊക്കെ ടൈപ്പ് മാങ്ങേള്ളത്?
ടൈപ്പ് എന്തോര്പേരാള്ളെ വർത്താനൊരുകഥെ
ഇവിടെള്ള ഇവിടെള്ള മാങ്ങ ഒന്ന് നെങ്കിടാറയും.
ഉം
ഒന്നു ലെങ്കിടാ അതാണ് ഏറ്റവും ടേസ്റ്റുള്ളമാങ്ങ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ എന്തോരു ലോഗ്നോരിയോ അങ്ങനെന്തോരു സാധധം പിന്നെ ഈ ഫുജൂരി ഇതൊക്കെ മാങ്ങേന്റെ പേരാട്ടോ.
ആ അതുതന്നെ ഇവിടെ വെല എങ്ങനാ വരുന്നേടൊ മാങ്ങക്ക്
ഞമ്മളെവിടാവുമ്പോ നൂറ് കിലോ നൂറുപ്യാക്ക് അഞ്ചു കിലോന് നൂറുപ്യാക്ക് ആറുകിലോനൊക്കെ ആവും ക്ഷേ ഓന്റെവിടെ പോയാല് മാൾടെ പോയാല് കിലോ മൂന്നുറുപ്യാ നാലുറുപ്യാക്ക് കിട്ടും
ഏഹ് അത്ര മാറ്റോ
ഉം
ഇബ്ടൊരു പെട്ടി
ഇതിപ്പോ മരുഭൂമില് മണലുവിക്കുമ്പോ എത്ര റുപ്യാക്കാ കൊടു ക്കും അതേമാരിയപ്പതേ അവിടെ ഫുള്ളുമാങ്ങാ തോട്ടാടാ തലങ്ങും വെലങ്ങും മാങ്ങാ തോട്ടാണേ
ഞാ അതുസെരി
അയില് അങ്ങനെറഞ്ഞാല് സുബഹിക്ക് പോണട്ടോ രാവിലെ പോണം ഇന്നുരാവിലെ പോയിട്ട് അവടെ റെയിൽവേസ്റ്റേഷൻന്റെ അടുത്തൊക്കെണ്ടാവും ഇവെല് ഇങ്ങനെ കൊടുന്നുവെച്ചിക്കണ് അപ്പോ കിലോ നാലുറുപ്യാ അഞ്ചുറുപ്യാക്കൊക്കെ കിട്ടും ആ ഫുജൂരീം പിന്നെ ഒരു ചെറ്യൊരു മാങ്ങാണ്ടത് അതൊക്കെണാങ്കില് കിലോ ആറുറുപ്യാ ഏഴ്റു പ്യാവും ന്നെട്ട്അത് ഓല് ഇങ്ങനെ പെട്ടില് അടുക്കി സെറ്റാക്കി വെച്ചുതരും ട്രെയിനില് കേറ്റാ കൊണ്ടന്നടത്തേക്ക് കൊണ്ടോവാ ഞങ്ങള് പിന്നെ ഓന്റെ പെരിപോയപ്പോ ഓന്റെ പെരിപോയി ഞാനന്നെ മരത്തുമ്മെ കേറ്റി അർത്തെ ഉം
അത് സെരി ഇങ്ങക്ക് മറ്റേ ടി എ ഒന്നും അങ്ങനത്തെ എന്തേ കിട്ടു ട്ടോ
ഞങ്ങയാ ടി എ കിട്ടും പോണോടത്തുക്കനുസരിച്ച് ഞമ്മളെ ഹൗസിന് പോണേ കിട്ടൂല ഓല ഹൗസിന് പോണം ഇതേമാതിരി മാങ്ങ പറിച്ചാൻ പോയാലൊന്നും കിട്ടൂല ആഹാ അത് ശെരി
ഇതെല്ലാം വന്നേൻറ്റേ ടി എ കിട്ടും
വന്നേന്റേ ടിയേട്ടൂല
ഫോണിലും ഉണ്ടാവില്ലല്ലോ
ഉം ഞമ്മളിബ്ടിങ്ങനെ ഓരോ സ്ഥലത്തിക്ക് കാണാൻ പോവും ഓരോ സ്ഥലങ്ങള്
ഉം ഉം
ഞമ്മളെ പണി അതാണല്ലോ അപ്പൊ അയിലിങ്ങനെ ഓരോ ഗ്രാമം വിസിറ്റെയ്യാൻ പോവുമ്പളും അവിടന്നൊക്കെ കിട്ടും മാങ്ങ അപ്പൊ മാങ്ങൊള്ള ഏരിയാണ് ഗ്രാമത്തുപോയതൊണ്ട് ഇവിടത്തെ ആൾക്കാർക്ക് നല്ല സ്വഭാവട്ടോ മാങ്ങത്തോട്ടാണെന്നുള്ള അഹങ്കാരൊന്നും ഓൽക്കില്ല ഓല് തോന്നിയമാരി മാങ്ങതരും
ഉം ഇവൽക്കയില് കൊറച്ചിതാ തരാൻ കൊറച്ച് മട്യാ ഹും ഇവിടെയൊള്ളോർക്ക് ഉം
വ്ടെ വാരിക്കോരിതരും
ബീറർ ബീഹാരികളും കൊടുക്കും മാങ്ങ ഞാൻ ദേ ഒരു ചെറുക്കന്റെ റീലുകണ്ടീരുന്നു മാങ്ങേനെപറ്റിയൊള്ളേ
ആ ആ അയ്‌ന് ഇവടെ ഒരു വിഷയൊണ്ടെടാ അങ്ങനെയല്ലാ ഈ പണിയെടുക്ക മൊതലാളിയല്ല മൊതലാളിക്ക് തരാനുള്ള മൂടുണ്ടോ അവിടെ നോക്കാനോണ്ടാവ വേറാളാണല്ലോ ഓലാണിത് നമ്മളാണ്ട് ചെല്ലുമ്പോ ഇതാക്കാ
ങ്ങേ
ഉം ഉം
ഉം മാങ്ങയൊരു സംഭവംതന്നെ പഴങ്ങളുടെ രാജാവാണല്ലോ അല്ലേ
പിന്നെയല്ലാ പക്ഷേ നമ്മടെ നാട്ടിലെപ്പഴാ മാങ്ങസീസണ്
അതേയിനി ആ ജൂണിന്റെ ആ സമയത്ത് സ്കൂൾ തൊറക്കുമ്പോളല്ലേ മാഴേം മാങ്ങ്യേക്കെകൂടി വരാ ത്തന്നെആണ് തോന്ന്ണ്ട് പക്ഷേ നമ്മളവടെ പൗത്തിട്ടും ഇമ്പടെ പൗത്തിട്ട് ഇണ്ടായിരുന്നില്ല മാങ്ങയൊന്നും
അതന്നെപ്പൊ സംഭ സംഗതി ഇതൊക്കെ ഇങ്ങനെ ഒരു കറക്കം പോലെക്കാറല്ലേ നമ്മടെ നാട്ടില് മാങ്ങാണ്ടാവുമ്പോ അവടെ മാങ്ങണ്ടാവും ആ മാങ്ങക്കും അല്ലാത്തപ്പം ഇങ്ങനെ ഈ പിഠിയലൊക്കെ മാങ്ങത്തന് വെടുന്നൊക്കെങ്ങനെങ്ങനെ കേറ്റി വര്ന് അങ്ങനെ തന്നെ ആവുല്ലേ
അതന്നെയ ആവും ഇത് പച്ച അവിടെ പറഞ്ഞു അവിടെ പൗത്ത് വരുന്നള്ളൂന്നല്ലേ പറഞ്ഞേ
ഉം ഉം
അവിടെ പകുത്ത് കഴിഞ്ഞ് ജൂലൈ ഒരു പൗതി ആവുന്നുന്നത് കൂടെ മാങ്ങ ഫുള്ള് ഏകദേശം മൊത്തത്തിൽ അവസാനിക്കും
ടെ നേരെ തിരിച്ച് അവിടെ ജൂലൈ പകുതി ആഗസ്റ്റ് ഫസ്റ്റ് ആണ് ഇവിടെ മാങ്ങ ആവാനെങ്കി
ആഹ് ഔടെ തുടങ്ങും അപ്പൊ പിന്നെ ഇനിയിപ്പ വേറെ എവിടെേങ്കും കാശ്മീർക്കും ആണ്ട് വാത് ഐടെങ്കിലും ഇവ ണ്ടാവും ഞങ്ങളത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ തുറക്കത്തിക്ക് നിങ്ങളത് പോലത അവിടെ തുടങ്ങ ഉണ്ടാവും ഇ ഇണ്ടാവ ഈക്കാരം
അങ്ങനെങ്ങെ അങ്ങനെ ണ്ടായി തമിഴ്നാട്ടിലുണ്ടാകും പിന്നെ നവംബർ ഡിസംബർ ജനുവരി ഫെബ്ര- ഒരു വർഷം ഞമ്മലാവിടെ
എല്ലാത്തി മാങ്ങ കറക്കന്നേും ആയല്ല പത്
ഇന്ത്യെ മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കാനാവോ
ഉം ഈ ക്യാരറ്റ് ഒക്കെ എവിടെ കൂടുതല ണ്ടാവ ലെ ഈ മാങ്ങപ്പോ മാങ്ങപ്പോ തിന്നും മടുത്ത പോലൊയി മാങ്ങ എവടെ പോയാലും മാങ്ങാ മാങ്ങാ
ഇവിടെ മാങ്ങ മറ്റേ സവർജെല്ലാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ള
അടാ അതി കുറച്ച് കൊണ്ട് തരുവോട
അതിന് അത് ചെറുതാണ് ഇട് വലതാനില്ല നല്ല വൽ ടൈം എടുക്കോ
മാങ്ങ കിടനാ വളക്കെടുത്ത അപ്പുറത്തേ മറച്ച കൂടിയ എന്റെ വീട്ട്ക്കണ്ട്
ഉ ഇവര് രണ്ട് ഉപ്പര കൃഷി ചെയ്യാ അതായത് നടു കൂടി ഇങ്ങനെ ഈ സവർജലക്കും ചുറ്റോടിറ്റും മാങ്ങ അങ്ങനെണ്
ഉം ഇവിടത്തെ മാങ്ങാ തോട്ടൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കൊണ്ട കൊടുക്കണം അവര്
ഞമ്മള ഈ ഞാവൽപ്പഴല്ലേ
അത്ണ്ട് അവിടെ അയിന് അയിന് ജാമുന്ന പറയാ
ആ ജാമുൻ
ആഹ് അത് ബടി ണ്ട് മരത്ത് മ്മേ കഴിഞ്ഞില്ലേ ബടി സീസൺ കഴിഞ് ഇടെ
തുടങ്ങുന്നൊള്ളു അയിന്റെ കവറൊക്കെ അയിന്റെ
മരത്മ്മങ്ങനെ നിറഞ്ഞഞ് നിക്ക് ണ്ടായിനി ടോ പെട്ടെന്നരു സുപ്രഭാതത്തില് അതിമ ഒറ്റ ഇല്ല ഞാൻ അപ്പോളത്തെ അല്ലാത്തൊണ്ട് ണ്ട് ഞാൻ തിന്നിട്ടില്ല ഞാൻ ചോദിച്ചിട്ടുല്ല പെട്ടെന്നൊരു സുപ്രഭാതന് മരത്ത് മ്മേ ഒറ്റ മാങ്ങാ ല്ല കഷ്ടപ്പാട് ഞാൻഈ മറ്റവരോട് പറഞ്ഞ സെറ്റൊക്കെച്ചീന്ന് പറ മൊതലാളിനോട് ചോദിച്ച എടുക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് ഈ മാങ്ങൊക്കെ തരുന്ന പോലെ പോലെ തരും ഇ വളെ വരേ മുറ്റത്തുള്ളത് തന്നെയ ആൾ തരാൻ പ്രശ്നമൊന്നുമ ഇല്ല ഒരു സുപ്രഭാത്തി ഒന്നും ഒറ്റ മാങ്ങി കാണില്ല കരച്ചിലാം കടി ഏ കിച്ചലൈന്നോ
ജാമുന് പറഞ്ഞ സധാനം വലിയ ടേസ്റ്റ് ഒന്നുംല്ല എനിക്ക് ഇനി ആവാ അ പോയി തന്നണോന്ന അറിയി
ആഹഹ് അതേ കാരം ലിച്ചി ണ്ടോടാ ലിച്ചി ണ്ടോ?
ആ ലച്ചി ണ്ട് ലിച്ചി അടിപൊളിയാണ് ലിച്ചി റമ്പു അല്ലാ ലിച്ചി വടെ കഴിഞ്ഞു
ഇവിടെയും കഴിഞ്ഞിട്ട് കുറച്ചായി അതാ ചോയ്ച്ച
ലിച്ചി അതേപോലെ റംബുട്ടാന് റംബുട്ടാനി എന്റെ അതേപോലെ സെ വേറെന്താണോ അറിയില്ല
റംബൂട്ടാൻ അതന്നെ ട ലിച്ചി
അത് രണ്ടു സെയിം ന്നെ ആ ആ സാ സാനുണ്ട്
അതനെണെന്നാണ് എനിക്ക് തോന്നണത് കാരണം ന്താ വെച്ചാ നമ്മളിവിടെ കുറച്ചപ്പുറത്ത് പോയ ഒരു വീടിനന് മുറ്റത്ത് ഒരു മരണ്ട് വലിയ മരം
ഉം
ഇവിടെ പാറത്ത് കളിച്ചാൻ പോയിക്കാണ്ട് കമ്പനിയിക്കണ ഓലൂടെ അങ്ങനെ അവിടെ പോയി
ചനക്ക് പോവല്ലേ
ഞാൻ ഇബടെ നാട്ടേരെറ്റ് നല്ലകണശനാ ഇഞ്ഞ്പ്പോ ഇബടെ ചേ ക്കമാര്ക്ക് ഇന്റോരു ക്ലാസ്ക്കെ എട്ത്തെട്ക്കണം മൈനവാൻ വണ്ടീട്ട്
ന്നാ നിങ്ങൾ പിന്നെ വര്മ്പോ ഇവിട്
മേ എന്താലും സവർജില്ല് കിട്ടൂ പിന്നാണ്ട് വരണ്ട്ന്നാല്
ആഹ ആയ്ക്കോട്ടെ ആഹ ആയ്ക്കോട്ടെ ഓക്കേ ശെരി ശെരി
ന്നാ ശെരി
ഇജെന്ത